ആഹ് ഹലോ
ഉം എന്താ വർത്താനൊക്കെ
സുഖായിട്ട് പോന്നു എന്താ അവിടുത്തൊക്കെ വിശേഷം
ഇവിടെയൊക്കെ സുഖാണ്
ഉം ജോലികളൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞോണ്ടിരിക്കണ് തുടക്ക അങ്ങനെ ഉം പണിയൊക്കെ കഴിഞ്ഞാ
ആഹ് എന്റേതൊക്കെ കഴിഞ്ഞേന് കുളിക്കാനുണ്ട് അതിങ്ങനെ മടിച്ച് നിക്കായിരുന്നു
കുറച്ച് നേരം കഴിയട്ടെന്ന് കരുതി നിക്കാണ് ഇല്ല ഇന്ന് മഴയില്ല ഇന്ന് വെയിലാണ്
ആഹ് ഇവിടക്കെ വെയിൽ തന്നെയാണ് ഇന്ന് ഇന്ന് മഴയില്ല നല്ല മഴയായിരുന്നു
ആഹ് നല്ല മഴ ഉണ്ടായിരുന്നു ഇന്നിപ്പോ അലക്കാനും ചിക്കാനും ഒക്കെ സുഖാണ് ഉണങ്ങാത്തതൊക്കെ പുറത്ത് കൊണ്ട് പോയി ചിക്കാനൊക്കെ
ആഹ് വലുത കൊണ്ട് കുറേ ചിക്കിട്ടുണ്ട് ഉം ഇപ്പം കുറച്ച് പെറുക്കി വെച്ചു അത് കഴിഞ്ഞ് ഇപ്പോ രണ്ടാമത് കൊണ്ടുപോയി വിരിച്ചിട്ടിട്ടുണ്ട്
ആഹ് ആഹ് ഉണങ്ങി കിട്ടാൻ സുഖാല്ലെ മറ്റത് നമ്മള് കാറ്റ് തട്ടിയിട്ടില്ല ഉണക്കല് ഉണങ്ങുന്നുള്ളൂ അതൊരു ഒരു ബാഡ് സ്മെൽ ഉണ്ടാവൂല്ലോ എല്ലാത്തിന്
ആഹ് ആഹ് ആഹ് ഇതാകുമ്പം
ആഹ് അതെ
ചൊമേ
ആഹ് ചുമ ഉണ്ടായിരുന്നു ചുമ മാത്രായി ട്ടാണ് മാറി വരുന്നുണ്ട് തൊടങ്ങിയാൽ പിന്നെ മാറാൻ വല്യെ പണിയാണല്ലോ
ആഹ് ആഹ് മക്കളോ
മക്കള് രണ്ടാള്ണ്ട് വല്യെ മോളിപ്പോ സ്കൂള് പോയിട്ട്ണ്ട് ചെറിയ മോള് അങ്ങനവാടിയിലാണ്
ആഹ് ആയെ വല്ല്യെ മോള് എത്രിലാ
ഓള് പ്പൊ നാല് ലാണ്
ആഹ് ആഹ് ക്ക് മൂത്ത മൂന്ന് പേര് മോള് വെൽത് പ്ലസ് റ്റു കഴിഞ്ഞ് രണ്ടാമത്തെ എട്ടില് ചെറുത് ഇപ്പൊ അംഗലവാടി കൊണ്ടാക്കി പോന്നു
ആഹ് ആഹ് എന്റതും ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് അങ്കനാടി പോവാണ് ഈ വർഷം ചെറിയ മോള്
തെ അപ്പ ഈ നവംബറിലാണ് ആക്കിയത് ചെറ്ദിനെ നവംബർല് ഉം മോ ചെറ്ത് മോന് വൽതാണ് മോള് എ ഉം മോളെ കീ പട്ട് രണ്ടാണാ രണ്ടാണ്ങ്ങളും
ആഹ് ആഹ് അങ്ങനെആണ് ല്ലേ
ഹസ്ബൻന്റ് എന്ത്യേ
ഇണ്ട് ജോലിക്ക് പോയിട്ട്ണ്ട്
ആഹ്
അപ്പൊ നിങ്ങള് മാത്രേ ഇണ്ടാവൊള്ളൂല്ലേ വീട്ടിലിപ്പോ
അല്ലല്ല ആഹ് അമ്മേ ആഹ് മക്ക് ഞാനും ണ്ടാവും ഭർത്താവി്ന്റെ ഉമ്മയ്ണ്ട് വ്ടെ
ആഹ് ആഹ് അയ് ശരി
ഉം ആഹ് ആഹ് തറവാട്ടിലാണ്
ആഹ് ആഹ് അയ്ശെരി അല്ല ഞാന് വേറെ പോയിട്ടില്ല വിപണി നടന്നോണ്ടിരിക്ക് ണ്ട് ഇന്ഷാ അള്ളാ പോണം
ആഹ്
ഉം
പിന്നെന്താന്ന്ട്ടൊക്കെ സു സുഖല്ലേ ന്നട്ട് ഇന്നെന്താ
ആഹ് അതെ സുഖായിട്ട് പോണു എന്താ ഉച്ചക്ക്ള്ള ഫുഡ് ഒക്കെ റെഡി ആയോ
ആഹ് റെഡി ആയി മീൻകറിണ്ട് ചെമ്മീൻ വർ ചെമ്മീൻ പൊരിച്ചത് ണ്ട് പിന്നെ പയറുപ്പേരി ചമ്മന്തി അഒക്കെ തന്നെ പപ്പടം പൊരിച്ചത്
ആഹ് ആഹ് ആഹ് ഇവിടെന്ന് ഇപ്പോ സ സാധാ ചോറും അതുപോലെ പപ്പടം പൊരിച്ചതും അയല മീ നാ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് വറുത്ത് വെച്ചിട്ട്ണ്ട് പിന്നെ കറി മുരിങ്ങ കായക്കറിണ്ടല്ലോ പരിപ്പും മുറിങ്ങ കായും കൂടി ഇട്ടിട്ട് അതും പയറുപ്പേരി അങ്ങനെ അങ്ങനെ പോന്നു ആഹ് എന്തെങ്കി ഒരു ഉപ്പേരി വേണെല്ലോ
ആഹ് ആഹ് പിന്നെ കൊറച്ച് ചമ്മന്തിം അതന്നെ പ്പൊ വേണ്ടത്
ആഹ് ആഹ് ആഹ് അത് ശരി
ഉം
ഇവിടേം തന്നെ മക്കളക്കെ പോയാ പിന്നെ വല്ലാതെ ആരുംല്ലേ ഞാന് ഉമ്മ ഉപ്പ ആ ഞങ്ങ നാല് രുണ്ടാവുംഞും ഉമ്മപ്പ ഭർത്താവ് ങ്ങൾ നാല് പേരുണ്ടാവും പിന്നെ ആഹ് ആഹ് ഉച്ചക്ക് ചോറിന് വരും
ഞാനും ഇപ്പി ഇമ്മി ഇപ്പ മോള് പ്ലസ് ടു കഴിഞ്ഞാലും കിട്ടിയിട്ടില്ല കൊടുക്കണം അ കൊടുക്കുവളോ അവിടെണ്ടാവും പിന്നെ ആഹ് ആ ഇപ്പ ഇപ്പൊ ഇതേൽ കഴിഞ്ഞതാ
ആഹ് അത്ശരി ഇനി എന്താ ഡിഗ്രി കാണാ പോന്ന്
ഡിഗ്രിക്ക്ല്ലോളും മെഡിക്കൽ ഫീൽഡിലായിട്ട് പാരാമെഡിക്കല്
ആഹ് ആഹ് അതിനാണ് പോന്ന്
ആ് അതിനെ പോ ഇനിപ്പ നാളെപ്പോയി ഇങ്ങളുടെ അപേക്ഷ കൊടുക്കണംന്ന് അറിയണ്ട്
അയ്ഷരി ഉം
കോഴി ഒക്കണ്ടല്ല കുക്ണനടന്ന്
ആഹ് അത്ണ്ട് അതെ അവിടെ അ എന്റെ റൂമിന്റെ പുറത്തായിട്ടരു കോഴി നിക്കുന്നുണ്ട് അടുത്ത വീടുത്ത നമ്മുടെ വീടുകളൊക്കെ അടുത്തടുത്താണ്ഓക്കെ നമ്മ ർ അങ്ങനെന്നെയാണ് അടുത്തടുത്ത വീടുകളൊക്കെ ഇവിടെ വരുന്നത്
ഉം
അ നിങ്ങളവിടെ എങ്ങനെ വലിയ ഫാമിലിയാണോ
അല്ലല്ല ഇവിടെ ഒരു അനിയനും രണ്ട് പെങ്ങന്മാരണ് അന്യ്ൻ വേറെ പോയിട്ടുണ്ട് ഓന് വേറെ താമസം പിന്നെ പെങ്ങന്മാർ പിന്നെ കോഴ ഒരാട് കോഴിക്കോട്ണ്ട് അ കെട്ടി ചട്ടറ് തക്കും പിന്നെ പാക്ക് കാരഞ്ഞാൽ പ്പാക്കൊരെനിയം തന്നുള്ളൂ പ്പാക്ക് ആ നാല് പെങ്ങന്മാര അവരൊക്കെ കെട്ടിച്ചു പി ആ ആ ആ ചെറിയ ഫാമിലിയാണ് ആഹ് അയൽവാസിയാളോക്കണ്ട് ഇഷ്ടം പോലെ കുടുംബാല്ലന്നള്ളു
ആ ആ അയൽവക്ക കാര് നമുക്ക് ഇവിടെല്ലാം അയൽ മുഴുവനായിട്ടും ഇപ്പോ ഇവിടുത്തെ ആഹ് ഇവിടത്തെപ്പന്റെളാപ്പാന്റെ മക്കൾ അങ്ങനെ ഉണ്ടാവല്ലോ ഞങ്ങളുടെ നേരെളപ്പല്ല പപ്പൻ്റെളാപ്പാന മക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആളുകളാണ്
ആഹ് ഇവിടെങ്ങനെല്ല ഇവിടെൊക്കെ അൽവാസികളള്ളൂ ആഹ് വെ ഒരു രണ്ട വൂടുണ്ട് ട്ട ഉപ്പാന്റെ വല് ഉപ്പാന്റെ ഉപ്പാന്റെറെ അനിയന്റെ മക്കള അങ്ങനെ എന്തായിട്ടക്ക ഒാട കൊല്ലന്ന അത്െന്തുവാണ്ടാണ് അതേപോലെ ആഹ് അത്പോലെ അങ്ങനെല്ല അങ്ങനെണ്ട് വരെ കരണ്ട് ബാക്കിയുള്ളവര് പിന്നെ അയൽവാസികളെന്നെ
ആഹ് അത്ശെരി ഇവിടത്യാവശ്യം വല്യ കുടുംബാണ് അത്കൊണ്ടായിരിക്കാം കാരണം ഇവിടെപ്പക്ക് അനിയന്മാര് നാലളാണ് അത് നാലും നാല് സൈഡില ഒരാൾ മാത്രേ ഇവിടെയുള്ളൂ ബാക്കി മൂന്ന് പേരും കുറച്ച് ദൂര പക്ഷെ ഇപ്പന്റെപ്പന്റെ അതായത് വല്യാപ്പാന്റെ അനിയന്മാരും മക്കളും ആയിട്ടാണ് കുറേ ആളുകളിവി
കൊറെ ആഹ് ഇന്റെ വീടിലങ്ങനെ തന്നെയാണ് ഇന്റെ ഉപ്പാക്ക് അഞ്ചനിയമാരും പിന്നെ പെങ്ങന്മാരൊക്കെ ആയിട്ട് ഞങ്ങള എന്റെ വീട്ടില് അവിടെ വല്യ ഫാമിലിയാണ്
ആഹ്
മക്കളും കുറെ മക്കളൊക്കായിട്ട് റെ പേര്ണ്ട് ആഹ് അപ്പള ആഹ് അപ്പൊ നല്ല രസാ നോമ്പിന്
ആഹ് അതെ നോമ്പ് കല്യാ കല്യാണൊക്കെ നല്ല രസായിരിക്കും തലേ ദിവസങ്ങളിലൊക്കെ
ആഹ് ഇവടെ തീരല്ല
ആഹ് ആഹ് അത്ശെരി നമുക്ക് ഇങ്ങട്ട് പെ പെട്ടന്ന് വരുമ്പോ ആക്സെപ്റ്റെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കൂല്ലെ പിന്നെ പിന്നെ നമക്കത് ചെലാവും
ആഹ് ഞ നമ്മ ഇവിടുന്നു അങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവരറിഞ്ഞ് ഇവരെ കുടുംബം വല്യ കുടുംബന്നൊക്കെ പറഞ്ഞോണ്ട്ക്കും എല്ലാരും നല്ല ഒരു ഒരുമെയിലാണ് എന്നോക്കെ പറഞ്ഞോണ്ട അഎന്താച്ചാല് എല്ലാ പരിപാടിക്കും എല്ലാരുണ്ട് എന്തെലും ചെറിയൊരു പരിപാടിയല്ലും അയില് നമ്മളെ മക്കളും എളാപ്പാരും മക്കളുആയിട്ടു ക ണ്ടാവും ചെയ്യും ആഹ് കുട്ടികള് ആഹ് ഇണ്ടാവൊ ഒരു കിലോ വെക്ക്ണോട്ത്ക്ക് അപ്പ അഞ്ച്കിലോ വെക്കേണ്ടി വരും അങ്ങൻത്തെ അവസ്ഥയാണ്
അതെ അതെ അങ്ങനെണ്ട് അങ്ങനെ പോണ്
ഇനി മ മക്കളൊക്കനേരം എപ്പ്ളനി എത്ത മോളൊക്കെ എപ്പളത്ത
മോളിനി വൈകുന്നേരം ആഹ് നാലര അഞ്ച് മണിയൊക്കാവുമ്പേക്കെത്തും ആഹ് മറ്റയാളെ ഞാനൊരു മൂന്നരാവുമ്പോഴേക്കും വിളിക്കാൻ പോകും മൂന്നോകാലാവുമ്പോഴേക്കും പോവും വിളിക്കാൻ ഇവിടടുത്തെന്നെയാണ്
ആഹ് രണ്ടേ മുക്കാലാവും അപ്പ പോയിട്ട്ന്നെ മൂന്നേക്കാലാകുമ്പേൾ പോയി കൂട്ടി കോ വരും ഞാൻ അവടെ പോയി ഇപ്പം നേരത്തല്ല മൂന്നേക്കാൽന് ആഹ് ഓല് അവുടെ കുട്യൾ കോറവാണ് ഇപ്പന്ന് മൂന്ന് കുട്യളുള്ളു ഇവനും തി വേറെ രണ്ടാണ്കുട്യാളും
ഏയ്‌ ഇവിടെണ്ട്ട്ടോ ഇവിടെ ഇരുപത് കുട്ടികളട്ത്തുണ്ട്
ആഹ് ഇവ കഴിഞ്ഞ വർഷം പന്ത്രണ്ടെണ്ണം ണ്ടെയ്ന്നു കഴിഞ്ഞതീൽ ഇപ്പ പോയപ്പോ പ്പ സ്കൂൾ ചേർത്തവര് ഇത് വരേ ഇവൻ ഒറ്റക്കുള്ളേയ്നി പ്പന്ന് ഇന്ന് രണ്ടാൾ വ എത്തീറ്റ്ണ്ട്
അങ്ങനായാലും കോറെേ കുട്ടികള്ണ്ടായ ഇവര്ക്ക് രസാണ് മറ്റേതവർക്കൊരു ചടപ്പായിരിക്കും വെറുത പോയിരിക്കുന്ന പോലെല്ലേ
ആഹ് ഒറ്റ വെഡ്സും പൊല്തന്നെ നമ്മക്കെങ്ങെല്ലുൊമ്പോരു ചട മറ്റേഓരോ കുട്യാളോപ്പങ്ങനെകളി എ ന്താമക്കക്കോരു രസാണ്
പ്പൊ ഞങ്ങൾ ഇവിടെന്നെ ഇണ്ട് അഞ്ച് പേര് അപ്പോ അപ്പൊ കുട്ടികൾക്കൊക്കെര് കമ്പനിയാണല്ലോ അവരെ തന്നെ അറിയുന്നവരെന്നെ ണ്ടാവുമ്പോ അപ്പൊ രസതിലങ്ങനെ പോവും ഓക്കുംതന്നെ നല്ലേഷ്ടാണ് ട്ടോ
ഉം തുവരെ ചടപ്പൊന്നുണ്ടായിട്ടില്ല
ആഹ് ആഹ് പിന്നെ കൊറെ കളിക്കാൻല്ലേ സാനങ്ങളോ ക്കവ്ടെണ്ടാവുമ്പഴേ അത് മല്ക്കിങ്ങനെ ടൈം
അംഗന് വാടി സ്വന്തം കെട്ടിയാതല്ല വേറെ മദ്രാസിന്റെ തീല് വാടകക്കാണ് അപ്പൊ കളിസ് ഉം കളിസ്ഥാനങ്ങളൊക്കെ കൊറച്ച് കൊറവാണ്
അഹ് ആഹ്
ഇന്നാള് ചെറി ചെറേ സാനങ്ങളൊള്ളൂ
ഏഹ് ഹ
ഇജ് ഊഞ്ഞാലും അതുതൊക്കെല്ലെ
ഫ്രിഡ്‌ജൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലേ നല്ല രീതീലെന്നെ അങ്ങനവാടി പോകുന്നത് വലിയൊരു റൂമുണ്ട് അതിൻ്റെ ഉള്ളിലെന്നെ ബാത്റൂമും പൊറത്ത് ചെറിയൊരു വരാന്തിയൊക്കെ കൊടുത്ത്ട്ട്ണ്ട് ഏഹ്
ഇവിടെ കളിസ് കളി സാനങ്ങളൊക്കെ കൊറച്ചൊള്ളൂന്ന്റ ഇരുന്ന് കാണ്ട് ഇത് ആഹ് റൂമ് തന്നെ ഇര്ന്ന് കളിക്കണം പൊറത്തെറങ്ങി കളിക്കാനൊന്നുംല്ല അകത്ത് ഈ മക്കക്ക് ഊഞ്ഞാലും അതൂ ഇതൊക്കെ കയറി കളി നീങ്ങണ്ടതൊക്കെ ഉണ്ടാവോലോ ഇവിട് ഇവിടെ അതൊന്നുംല്ല സ്വന്തം കെ
ഉം അതോണ്ടായിരിക്കും പിന്നെ നമ്മുടെ നാട്ടുകാരുടെ സഹകരണം നല്ല രീതി വേണല്ലൊ അങ്കനവാടി മുന്നോ
ആഹ് അത് ഇവടെ ഇവടെ അതില്ലെന്നെ ഇവട അയ്ന് അങ്ങനെ ആഹ് ഒര് എന്തൊരു ദൂരാന്നെയ് എന്തോര് സ്ഥലള്ള ആൾക്കാരൊക്കെണ്ടോന്നൊ ഒരു കൊറച്ച് സ്ഥലം കൊടുത്താ പോരെ അങ്കലാവാടി അത് വരെ ഇവിടെ ഇല്ലോൽക്ക് ആരും കൊടുക്കൂല അങ്ങനത്തെ ഒരു ഇതാണ് ഇവടെ
ഉം ഉം നമ്മുടെ നമ്മുടെ അംഗൻവാടിക്ക് സ്ഥലം എങ്ങനെ കൊടുത്തൊന്നും ഇൻക്കറീല പക്ഷെ ഇല്ല സ്ഥലം ഏകദേശം നല്ല സ്ഥലു ആണ് ഇപ്പൊ എല്ലത്തിനും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് കുട്ടേക്ക് അവടന്നെന്നെ പച്ചക്കറി അവര്ണ്ടാ പിന്നെ ഉച്ചക്കില്ലെ കൂട്ടാനും കറിക്കൊക്കെ കൊടുത്ത് അങ്ങനെക്കെ ചെയ്യാറ്ണ്ട് ഗ്രൂപ്പിൽ അങ്ങനെ ടീച്ചർ അയക്കും ചെയ്യും എല്ലുംണ്ട് അത്യാവശ്യം നല്ല സ്ഥലം തന്നെ
ഇവിടെ ഇല്ല ടീച്ചറും കണക്കാ ഹെൽപ്പറും കണക്കാ ഓൽക്കൊര് ഫോണും കിട്ടി അങ്ങനെ ഇരുന്നോളും
അയ്ശെ പിന്നെ അവർക്ക് അവർക്ക് മാസം സാലറി കിട്ടിയാ മതിയല്ലോ
ആഹ് അവർക്ക് അത് കിട്ടിയാ മതി അപ്പം കുട്ടേള് വാണന്നില്ല അങ്ങനെയൊക്കെയണല്ലോ ഇവിടെല്ലത്
ഇവിടെ ഇനിപ്പോ ടീച്ചറ് വന്ന് വിളിക്കുട്ടോ ആഹ് അതെ ഇവടെ ടീച്ചറ് വന്ന് വിളിച്ച് കുട്ടേളെക്കെ എല്ലാ വീട്ടിലും വന്ന്ട്ട് ചേർക്കാനാവുന്ന ടൈം ആവുമ്പോയേക്കും വരും പിന്നെ അല്ലെങ്കി നമുക്ക് വന്നിട്ടില്ലേ നമ്മുക്ക് വിളിച്ച് പറയും അതിനൊക്കെ ഉഷാറാണ് ടീച്ചറും ഹെൽപ്പറൊക്കെ ഉഷാറാണ്
ആഹ് ഇവടെ ആഹ് നോമ്പിനൊക്കെ ഞമ്മള്ണ്ടല്ലോ മക്കള കൊണ്ടേ അതൊന്നും അങ്ങനെ ഇഷ്ടല്ല അപ്പൊ ഹെൽപ്പർക്ക് വെച്ച്ണ്ടാക്കി കൊടുക്കണ്ടേ പണിയല്ലേ ആഹ് അത് ആഹ് പ്പം വല്ലാ താല്പര്യല്ല അപ്പ പിന്നെ കുട്ടികളെ കൂട്ട്ണോർക്കും അങ്ങനെ തന്നെയാണ്പ്പം
ആഹ് നമുക്കും ഒരു സമാധാനം ഉണ്ടാവുല്ലല്ലോ
ഉം ഉം ഒരു കുറി ഇതേ പോലെ ഞാന് ആഹ് ആഹ് ശരി ഓക്കെ പിന്നെ വിളിക്കാട്ടാ
ആഹ് ഓക്കെ
ഓക്കെ